ഹലോ ആഹ് എന്തൊക്കെയാ വർത്താനം ഹലോ
ഹലോ ആഹ്
ആഹ് എന്തൊക്കെയാ വർത്താനം സുഖല്ലേ നല്ലതന്നെ സുഖല്ലേ
ഓഹ് സുഖം അങ്ങനെ പോണ് ഇന്ന് നല്ല കാലാവസ്ഥ ല്ലേ
ആഹ് ആഹ് ഇവിടെ മഴയാണ്
ആഹ് ഇവടെ മഴയില്ല വെയ് വെയിൽ വെയിലാ വെയിലാ
അതെയോ വെയില്ന്ന് കേക്കുമ്പൊ ഇപ്പോ പൂതിയാണ്
ആഹ് ഹാ വെയില് കേക്കുമ്പോ പൂതിയാല്ലേന്ന്
ആഹ് അതെ ഒന്നു വെളീക്ക് പൊറത്തു പോലും പോകാൻ പറ്റുന്നില്ലല്ലോ
ആഹ് ഇവ്ടെ മഴ ഇന്നില്ല ഇന്നലെ ആഹ് ഇന്നലെ ഇല്ല ഇന്നലേം വെയിലാർ
ഇന്നലേം ഇന്നും പിന്നെ വല്യ മഴ ഉണ്ടായില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണി വരെ നല്ല വെയിലൊക്കെ ഇണ്ടായിരുന്നു അയ്ന് ശേഷം പിടിച്ചു വന്ന് പിന്നെ മഴ ഇല്ലേന് ഇപ്പൊന്ന് ചോർന്നിട്ട്
ആഹ് ഏഹ്
ഉം പിന്നെ ചായേക്ക കുടിച്ചൊ ആണോ
ഓഹ് ചായ കുട്ച്ച്
എന്താ ചായക്ക് കടി
ചായക്ക് ഇന്ന് എളുപ്പ കടിയാക്കി ചിപ്സാ
ചിപ്സ് ഇണ്ടാക്കിയതോ അല്ലേ വാങ്ങിയതോ
വാങ്ങിയതാ
ആഹ് അങ്ങനെ സാധാരണ ഇണ്ടാക്കല് ഇൻ ഇണ്ടാക്കല്ണ്ടോ സ്നാക്സ് എന്തെങ്കിലും
എങ്ങനാ
സാധാരണ ചായക്ക് എന്തെങ്കിലും കടികള് വീട്ടിലിണ്ടാക്കലാണോ
ആഹ് പയമ്പൊരി കുട്ട്യള് സ്കൂളിലൊക്കെ പോയി വരുമ്പോത്തിന് പയമ്പൊരിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി വെക്കല്ണ്ട്
ഏഹ്
പിന്നെ രാത്രിക്കൊക്കെ എന്താ ഭക്ഷണം ഉച്ചക്കത്തത് തന്നാ
രാത്രിയെക്ക ആവും ഉച്ചക്ക് ഒന്നിച്ചത് വെക്കും
എന്താ ചോറിനെന്താ കൂട്ടാനായിട്ട്?
ചോറിന് എറച്ചീ ണ്ട് ചിക്കണ്ട്
ഏഹ്
ഉം
ഉം ചിക്കൻ കറിയാക്കിയതാ?
അല്ല ചിക്കൻ പൊരിച്ചത്
ഏഹ്
ഉം ബീഫ് ഇന്നലെ വാങ്ങീന് അപ്പൊ അത്ണ്ട്
ആ ആഹ്
ഇന്നലെ കല്യാണണ്ടായിനി അപ്പൊ
ആഹ് അങ്ങനെ
ആഹ്
ഉം
കല്യാണത്തിങ്ങന്ന് കൊറച്ച് ചിക്കൻ പൊരിച്ചതൊക്കെ കൊണ്ടന്നീനു
ഏഹ്
ഇവടെ മൂത്താപ്പാന്റെ മോന്റെ കുട്ടീന്റേന്
ആഹ് ആ അങ്ങനെ
ആഹ് അപ്പവിട് ന്ന് കൊണ്ടന്നി നീ കൊറച്ച്
ഏഹ്
അപ്പൊ അതുണ്ട് ബീഫുണ്ട്
ആഹ് അങ്ങനെ പിന്നെ എന്തൊക്കെയാ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോ ഇവടെ കളിക്കുന്നുണ്ട്
ആഹ് ആഹ് ആ ഭക്ഷണൊക്കെ ഇണ്ടാക്കും
എന്താ സ്പെഷ്യല് ഇണ്ടാക്കാറ്?
സ്പെഷ്യല് ഫ്രൈ റൈസ് മന്തി
മന്തി ഇങ്ങളെങ്ങനെണ്ടാക്കാ?
മന്തി അമ്മള് എന്താ അരി വെള്ളത്തിലിട്ടാണ്ട് പിന്നെ ചിക്കനും മസാലൊക്കെപ്പാടെട്ടാണ്ട്
ആഹ്
അങ്ങനെ ഇണ്ടാക്കും ഇവ്ടെ ചിക്കൻ പൊരിയ്ക്കും ചെയ്യെക്കും
ഇല്ലെ
ഉം
മന്തി ഇതുവരെ ഇണ്ടാക്കില്ല ഞാൻ ഫ്രൈഡ് റൈസ് കഫ്സ ബിരിയാണി അതൊക്കെ ഇണ്ടാക്കും
ഏഹ് മന്തി ഇണ്ടാക്കില്ല
മന്തി ഇതുവരെ ഇണ്ടാക്കില്ല ഇണ്ടാക്കാൻ അറിയോന്നോയിച്ചാ അറിയും പക്ഷെ ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ല ഒറ്റക്ക് കുക്കറിലൊന്നുണ്ടാക്കി നോക്കണെന്നുണ്ട്
ആഹ് കുക്കറിൽ ഇണ്ടാക്കിയാലും മതി
ആഹ് കുക്കറിൽ ഉണ്ടാക്കാണെ എങ്ങനെയാ ഇണ്ടാക്കല്
അയ് ഞമ്മള് ഓയല് പാർന്നിട്ട് പിന്നെയിക്ക് മന്തി മസാലേം മാഗി ക്യൂ ക്യൂബും
എർച്ചി കുക്കറിലാക്കെയ്യാ?
ആഹ് കുക്കറില് എല്ലാം ഇട്ടും വെള്ളം പാരാ അങ്ങനെ
ആഹ് എന്നിട്ട് ചോറിനരി ഇട്ട് കൊടുക്കലോ
ആ അരിട്ടൊടുക്കാം കുതിർ
അപ്പ അപ്പ ടേസ്റ്റുണ്ടാവോ?
ആഹ് ഞങ്ങള്ണ്ടാക്കലുണ്ട് അങ്ങനെ
അതെയോ. ആഹ് എനിക്കൊരുവട്ടം കുക്കറിൽ ഉണ്ടാക്കി നോക്കണന്ന് നല്ല ആഗ്രഹം ഉണ്ട്.
ആഹ് ആഹ് കുക്കറിൽ ഉണ്ടാക്കിയാൽ ഒരു മയാണ്.
ആഹ്
തിന്നാനൊരു സുഖം.
പിന്നെ എറച്ചി മാണെങ്കിലും ഒന്ന് പൊരിച്ചിട്ട് കൊടുക്കു ചെയ്യാലേ
ആഹ് എറച്ചി മാണെ പൊരിക്കും ചെയ്യാ
ഇ നിക്ക് വേവിക്കുന്നതിലും ഇഷ്ടം എറച്ചി പൊരിച്ചതാണ് ഇഷ്ടം. അപ്പോ അതെങ്ങനെയാന്ന് അറിയുന്നില്ല. ഇ ണ്ടാക്കി നോക്കണം എന്തായാലൊരീസം ആഹ്
പൊരിച്ചാണ്ട് അയിക്ക് ഇട്ടാലും മതി.
ആഹ് അങ്ങനെ
ഉം ഇവിടിം പൊരിച്ചാണ്ടന്നെ ഇഷ്ടം മറ്റേ അയത്ത് അയിക്കിട്ടാണ്ടുള്ള ഓൽ ക്കും വല്യ ഇഷ്ടല്ല ഇവടെ
ആഹ് വെള്ളത്തിലാവുമ്പോ പിന്നെ പുഴുങ്ങിയ മാ കറി വെച്ചമാതിരിന്നെ അല്ലെ ഇ ണ്ടാവാ വേറൊരു കളറല്ലേ ആഹ് പൊരിച്ചിട്ടാകുമ്പോ അതിന്റെ ഇതിന് കളറും ടേസ്റ്റും വേറെയാണല്ലോ
ആഹ് വേറെയാണ്.
ആഹ് ഉണ്ടാക്കി നോക്കണം ഇന്ന്
ക്ക പൊരിക്കണം എന്നെങ്കിലെ ഓൽക്കൊക്കെ
ആഹ് അപ്പൊ ഇതൊക്കെ വെന്തേനു ശേഷം അയ്ലെ ചിക്കൻ എടുത്തൊന്നും കൂടെ പൊരിച്ചാൽ മതിയേരിക്കുല്ലേ.
ആഹ് പൊരിച്ചാനല് കൂട്ടിയാ മതി. അല്ലെങ്കി അങ്ങനെ ഞാന് പൊരിച്ചാണ്ട് അച്ചേക്ക് ചോറൊക്കെ ഇടാതെയും കൊടുക്കലുണ്ട്.
യെഹ്
ആഹ്.
ആഹ് ആഹ്
പൊരിച്ചാണ്ട് വേറാക്കി പൊരിച്ചാണ്ട് ഇന്നാ ചെറുനാരങ്ങ നീരും കളറും പൊടികളൊക്കെ ഇട്ടാണ്ട് പൊരിച്ചാണ്ട് അതേപോലെ തയ്യാറാക്കി കൊടുക്കും അങ്ങനെ. ചോറ് വേറെയും ഇത് വേറെയും അങ്ങനെ കൊടുക്കല് പിന്നെഅഴിക്ക് മയോണൈസും തക്കാളി പേസ്റ്റും ഉണ്ടാ
ആഹ് നല്ല ടേസ്റ്റായിരിക്കുവല്ലോ ഉണ്ടാക്കി നോ എന്തായാലും ഭയങ്കര പൂ ഇഷ്ടാ ഇണ്ടാക്കാൻ പിന്നെ ഞാന് ഞാൻ ഹസ്ബൻഡ് ഒറ്റ ക്ക് താമസിക്കുന്ന കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മൂപ്പര്ക്കാണെങ്കി ഇങ്ങനത്തെ ഫുഡ്കളൊന്നും ഇഷ് ട്ടൂല്ല സാധാ ചോറ് കിട്ടിരിയിരിക്കണം ഉച്ചയ്ക്ക് മന്തി ഫ്രൈഡ് റൈസ് കബ്സ ഇങ്ങനത്തെൊന്നും ഇഷ്ട്ടുല്ല അതൊണ്ടൊന്നും ഇ ണ്ടാക്കലൂല്ല ഉം വിവാഹോ? ഇ ണ്ടാക്കാൻ അങ്ങനെ ചാൻസ് കിട്ട് ഇല്ല ഇന്ന് ഞാൻ ഇപ്പ ഇന്റെ വീട്ടിലാണ് തറവാട്ടില്
ആഹ് ആഹ്.
അപ്പൊ ഇവിടെ എന്തോ ഒരു ഫംഗ്ഷനിൽ വെച്ച മന്തീന്റെ അരി ലേശം ബാക്കിയിണ്ടായിരുന്നു. ഉമ്മ അത് ഇ ന്നോട് കൊണ്ടോയ്ക്കോളാൻ പറഞ്ഞു എനിയ്ക്ക് ഞങ്ങൾക്ക് അത്രേം വേണ്ടൊള്ളൂ ലേശം. അപ്പം ഉമ്മ പറഞ്ഞു അത് നിങ്ങള് ആഹ് കൊറച്ചാ ഉള്ളത് ഇവിടെ ഉണ്ടാക്കിയ തികയൂല്ല അപ്പെ ഉമ്മാ പറഞ്ഞു അത് നിങ്ങള് എടുത്തോളീ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പൊരേ പോയിട്ടൊന്ന് ഇ ണ്ടാക്കി നോക്കണം ഇ നിക്കാണെങ്കി ഒറ്റയ്ക്ക് നിക്കുമ്പേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹായിരി ക്കല്ലോ ആഹ് ഇങ്ങനെ വിചാരിക്ക്ണ്ട്.
പൊറത്തു പോയി ഫുഡ് കഴിക്കലുണ്ടോ?
അതൊന്നും മൂപ്പർക്ക് ഇഷ്ടല്ല അപ്പൊ പിന്നെ പോയിട്ട് കഴിക്കാനൊ ഒന്നിച്ച് പോയി കഴി ക്കലേ ഇല്ല ഞാൻ പിന്നെ ഇവിടെ വന്നാല് ഇവിടുന്ന് ആരുടെങ്കിലൊക്കെ കൂടെ പോയിട്ട് കഴിക്കും. ഇത്താത്തവരൊക്കെ വന്നേണ്ടെങ്കി ഞങ്ങളെല്ലാരും കൂടെ പോയി കഴിക്കും. പിന്നെ ഇടക്കൊരു പൂതിയാ പൈ സഡിട്ട്ള്ള എല്ലാരും കൂടെ പോയി കഴിക്കും. ഇവിടെ വല്യയ ഫാമിലിയാ. ഞങ്ങള് ഒരുപാട് ആൾക്കാര്ണ്ട് നാല് ഇത്താ താത്താര് നാല് അനിയത്തേള് നാല് ഇക്കാക്കാര് അയ്ല് മൂന്നാളെ മൂന്ന് ഇക്കാക്കാരെ കല്യാണം കയ്ഞ്ഞു താത്താരെ കല്യാണം കയ്ഞ്ഞു എല്ലർക്കും കു ട്യള്ണ്ട് പിന്നെ രണ്ട് അനിയത്തെളെ കല്യാണം കയ്ഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഒരുപാട് ആൾക്കാര്ണ്ട് അപ്പം എല്ലരും മക്കളും ഉണ്ട് അപ്പം എല്ലാ രുംകൂടെ വന്ന് കയ്ഞ്ഞാല് നല്ല രസ അപ്പം പിന്നെ നമ്മക്ക് എടെം പോവാ അല്ലെങ്കിൽ എന്തെങ്കിം കയ്ക്കാൻ പോവാ അല്ലെങ്കി എന്തെം മാങ്ങി കയ്ക്കാന്നൊക്കെ പറിം അപ്പൊ എല്ലാരും കൂടെ പൈ പൈസ പിരിവിട്ടിട്ട് പൊറത്ത് പോയി കയ്ക്കും അല്ലെ ഇങ്ങോ ട്ട് കൊണ്ട് വന്ന് കയ്ക്കും ഇവടെ വന്ന് കയ്ഞ്ഞാ പിന്നെ എടയ്ക്കൊരു ആഹ് എല്ലാരും കൂടെ പൈസ പിരിവിട്ട്ട്ട് എടുക്കും ഷെയറിട്ട് എടുക്കും എന്നിട്ട് എന്തെങ്കിലും വാങ്ങും ആഹ് പൈസക്ക് എത്ര പൈസ അയിനനുസരിച്ള്ള സാധനം വാങ്ങും അതല്ലെങ്കി പോയി കൈക്കും
ആഹ് ആഹ്
ഏ ഒരു സം എല്ലാരും കൂടെ ഉം
പൊറത്ത് പോയി ഇവടിം അങ്ങനെന്നെ ഇവല് വല്ലാ ഭക്ഷണം ഇവലൊന്നും കയിക്കൂല ഞാനും ഇതേപോലെ വീട്ട് പോവുമ്പം അടെ ഞങ്ങൾ നാല് പെൺകുട്ടേളാണ് അപ്പൊ അനിയതേളൊക്കെ വര് മ്പം അവുട്ന്ന് എല്ലാരും കൂടി ആണ്ട് പോവും അരീക്കോ ഇവടെ
ചായകടെ പോയാ ചായ കുടി
ആഹ് ആഹ്
അപ്പം എല്ലാരും കൂടി പൈസ ഇട്ത്താണ്ട് എന്തെങ്കിലൊ കയ്ച് പോരും ഇപ്പം ഈ രാത്രിയാണല്ലോ എല്ലാരും പോവല്
ഫുഡൊന്നും അങ്ങനെ കയ്ക്കൂല്ല ആഹ് അതെ ഇപ്പം എല്ലാരും രാത്രിയാ പോവല് പിന്നെ എന്തെങ്കിലൊ എവടെം ദൂരൊക്കെ പോവണ്ടി വന്നയ്‌ഞ്ഞാ കയ്ക്കാൻ കേറും കടേല് പക്ഷെ സ്പെഷ ഷലൊന്നും വാങ്ങൂല ഉച്ചക്കാണെന്നുണ്ടേ വെറും ചോറും സാമ്പാറും രാത്രിയാണെ ണെങ്കില് പൊറാട്ടെം അയ്ൻ്റെ കൂടെ കിട്ടുന്ന സാലടിം വാങ്ങി കയിയ്ക്കും അപ്പം ഞാൻ പറിം ഇക്ക്‌യ് ഇത് വാണ്ട ഇൻക്ക് എന്തെങ്കിലും വേറെന്തെം വാണംന്ന് പറഞ്ഞിട്ട് ഞാന് ഞാം പറിം ഞാൻ പൈസ തന്നോള ഇന്നാലും മാണ്ടില്ലാന്നറിം അയ്ല് ഞാൻ എന്തെങ്കിലും വാങ്ങി കയിക്കും വേറെ
ഏ
ചട്ടി മോറി കയിയ്ക്കുന്നത് ഇൻക്കിഷ്ടല്ല
ആഹ്
ഒറ്റക്ക് പോയി കയിയ്ക്കുന്ന ഇൻക്കിഷ്ടേ അല്ല കടേന്ന് അത് കാരണം ഭയങ്കര അടങ്ങറാ ഒറ്റയ്ക്ക് പോയി കയിയ്ക്കാൻ എന്തൊ ഒര് മടിയാണ് ആഹ് ഒരു മടിയാണ് ൻക്ക്യ അതോണ്ട് ഭയങ്ക ങ്കര എടങ്ങേറാണ അഹോണ്ട് അഹ് ഒറ്റക്ക് പോയി കയിയ്ക്കാം പറ്റാ അതോണ്ട് ഞാം ഏ മദ്‌റസേല്
ഏ ഉസ്താദാണൊ
ആഹ് അതെ
ഏ
ഉം
എന്ന് വരോ
ആഹ് ഡെയ്‌ലി വരുന്നു ഞാനിപ്പന്റെ വീട്ടിലാള്ളത്
ആഹ്അഹ് അപ്പം സ്കൂളില്ല
ആർക്ക്
സ്‌കൂളില്ലാ
ഇല്ല ഇൻക്ക് കുട്ടേളായിട്ടില്ല
ഏ ആയിട്ടില്ലേ
ഏ ഞാന് ആഹ് ഇല്ലേ ഇൻക്ക് കുട്ടികളായിട്ടില്ല ഏ മൂന്നൊല്ലം കയ്ഞ്ഞ് മൂന്നൊല്ലം
ഏ ഡോക് ടറെ കാണിച്ചിലെ
ഉം ആഹ് കൊഴപ്പൊന്നുമില്ലാന്ന് പറഞ്ഞു
ഏ
പിന്നെ നീങ്ങള് എത്ര മക്കളാ ആഹ് അതെ ഇങ്ങക്ക് എത്ര മക്കളാ
നാലാള്
ആഹ് പെൺകുട്ടികൾതന്നാ പെൺകുട്ടികളും ആൺകുട്ടികളും
രണ്ടാണ് രണ്ട് പെണ്ണും
ആഹ് അപ്പൊ സുഖമാക്കില്ല
ആഹ് രണ്ടും ഉണ്ട് ആണിന് ആണും പെണ്ണിന് പെണ്ണും ഉണ്ട് ആഹ് അല്ല ഒന്നിന് ഒന്ന് തുണയുണ്ട്
ആഹ് അതൊണ്ട് പേടിക്കാൻല്ലാല്ലോ ടെൻഷൻ ഇല്ലാന്ന് ആൺകുട്ടികൾ ഇല്ലല്ലൊ പെൺകുട്ടികളില്ലന്നുള്ള.
ആ ഏ അയ് നിങ്ങക്ക് ഉണ്ടായിക്കോളും ഡോക്ടറെ കാണിച്ചിരുന്നല്ലോ. സമയം ആയിട്ടുണ്ടാവില്ല
അതെ വെക്കേഷന് എവിടെയും പോയിട്ടൊന്നുല്ലേ ആഹ് അതെ
ആഹ് വെക്കേഷനിൽ പോയിനി കുടുംബത്തിന്ന് ടൂർ പോയിന്
ഏ എല്ലാ ഫാമിലി ഒത്തേരു പോയതാ
ആഹ് ഫാമിലി മൊത്തം
എൻ
ഭക്ഷണംമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി
ആഹ് അങ്ങനെ എവടെയും സ്റ്റേ ചെയ്യൊന്നും ചെയ്യാതാ പോയിക്കറങ്ങി വന്നത്
ആഹ് ഒരു ദിവസം രാവിലെ പോയണ്ട്
ആഹ് അങ്ങനെ
രാത്രിങ്ങട് പോന്ന്
ആഹ് എന്നാ പിന്നെ ഞാൻ വിളിക്കട്ടോ വേറെ കോള് വരുന്നുണ്ട് ആഹ് ശരി